ഹലോ വലൈക്കു സ്ലാം എന്തൊക്കെയ വർത്താനം
സുഖാണ് എന്തൊക്കെയ അവിടുത്ത വിശേഷങ്ങൾളൊക്കെ
എന്താ സുഖം തന്നെ കൊഴപ്പ ഇപ്പൊന്നുമില്ല ഈ കാലാവസ്ഥ അങ്ങനെ മാറിട്ടേ ഉം ഭക്ഷണമൊക്കെ കഴിച്ചു പനിയും ജലദോഷൊക്കെ അയിട്ട് അങ്ങനെ പോണു
ആ ഇപ്പോ ന്ത് ഇപ്പൊ മഴണ്ടോ
എവിടെ നല്ല വെയിലാണ് മഴക്കാലം എന്നൊക്കെ പ്പോലെ പറയോ ജൂ ജൂലൈ മാസൊക്കെ ജൂൺ ജൂലൈൽ പ്പൊ എങ്ങനെ മഴ പെയ്യുന്നത് അപ്പൊ എതിത്താ മഴ വെയിലോണ്ട് ചൂട് എടുത്ത് ചൂടണ് പെരും ചൂട്
ഉം ഇവ ഇവിടെ അങ്ങനെ തന്നെ രാവിലെ ചെറുതായിട്ട്ണ്ടായിരുന്ന ഇന്നലെ രാവിലെ ചെറുതായി ട്ട് മഴയുണ്ടായിരുന്നു ഇന്നി ഇപ്പോ നല്ല വെയില
ഇന്നിവടെ ഒന്നൊന്ന്ങ്ങനെ ചാറിപ്പോയി ആഹ് ഞാൻ കാണ്ച്ചീരുന്നു
ഉം ഉം ഈ ചൊമൊന്നും പെട്ടെന്ന് മാറൂല്ലാ വന്നാ പിന്നെ മാ
ഇല്ലേ മാറൂല്ല ഇന്ക്കയിന് പൊടി ഭയങ്കര അലർ ജിയാണ് നമ്മക്ക്പ്പം പ പൊടി തട്ടാതെ ഇരിക്കൊന്നുല്ലല്ലോ വീട്ട്ലെ ഓ ഓ ഓരോ മുക്കും മൂലെക്കെ നേരാക്കി എത്തുമ്പോത്തിനും പൊടിയട്ടി കഴിഞ്ഞാ അപ്പോ തൊടങ്ങും പിന്നെന്ന്ട്ട് കുട്ട്യാളൊക്കെ
അവരൊക്കെ പോയി ആഹ് രണ്ടായിട്ടുണ്ട് എല്ലാരു ഓന്ക്ക് മൂന്ന് വയസാകാനായി ഓന് ഇതാവടെ ഉപ്പന്നെ കുളിപ്പിക്കും ആഹ് ആഹ് ഇവടെ ഒറക്കൊന്നി ല്ല കൊറ്ച്ച് നേരെ ഒറങ്ങോള്ളൂ വേഗൊണരും
ആഹ് ഇവടെ ഈ സമയാമ്പൊന്നന്ന് ഒറങ്ങെ ഈ സമയന്നൊല്ലാ ഒ രു ഒന്നര ഒന്നേ മുക്കാലൊക്കാവുമ്പൊ ഒന്നൊറ്ങ്ങിയാലെ ചെല്പ്പോ ഒരു നാലുമണി അതുവരേക്കങ്ങനെ ഒറങ്ങിക്കിട്ടും
അപ്പോത്തിന് പണിയൊക്കേ കഴിയോ വീട്ട്ലെ
ആഹ് ഞാന് ഓനൊറ്ക്കാനാവുമ്പക്ക് ഒക്കങ്ങട് തീർക്കലാണ് കുളി കഴിഞ്ഞ് ഓല്ക്കൊക്കേ ചോറും കൊടുത്ത് ഞാനും ചോറയ്ച്ച് വന്ന്ട്ട് ഓനാട്ട് ഒറക്കും ഇന്നാ പിന്നെ ഞമ്മക്ക് ആഹ് ഞമ്മക്കൊന്ന് ഒഴിഞ്ഞിരിക്കാലോ. അങ്ങനേങ്കി ഇരിക്കുമ്പളായിക്കല്ലൊ ഒക്കൊന്ന് വിളി ക്കോള്ളു
അതെ
വൈകുന്നേരായ പിന്നെ സ്കൂള് വിട്ട് വര്ന്നേരം തെരക്കായി കഴിഞ്ഞാ പിന്നെ കണക്കാണ് ഉം ഇല്ലേയ് ഉം ഞങ്ങളയിക്കൂടെ ഇവടെ രണ്ടു നേരം ചോറൊക്കെ വെക്കും അപ്പ പിന്നെ വൈകുന്നേരായ പിന്നെ ബാങ്കൊടുത്തഴിഞ്ഞാ പിന്നെ ഉമ്മ കൂടും ചോറ് വെക്കലും ച് ഇച്ചാ കറിണ്ടാക്കലും ന്നർഞ്ഞ്
ആഹ് ബാങ്കൊട് ത്തിട്ടാണോ വെക്കല്
ത്ത പിന്നെ
ആഹ് അഹ്
അപ്പ പിന്നെ അവ്മ്മങ്ങനെ നി
കുട്ട്യെളെപ്പളാ വെരാ?
കുട്ടികള് ഇന്റെ ഒരു മോനെ പോണള്ളൂ ആള് രാവിലെ ഏഴരക്ക് പോയാൽ രണ്ട് മണിയാകുമ്പോൾ വരും
ഉം അ എന്താ അങ്ങനെ രണ്ട് മണി
ആ ഓന് പിന്ന മദ്രാസും കൂടെ ആഡ് ആയിട്ടുള്ള സി ബി സ് ഇ സ്കൂളിലാ ചേർത്
അപ്പൊ രണ്ട് മണി വരെ ഇണ്ടാവു
രണ്ട് മണി ഉണ്ടാവുള്ളു പിന്നെ അത്‌ കഴിഞ്ഞിട്ട് ഞമ്മൾ സാധ മദ്രസ്സ കൊട്
നല്ലത് ആഹ് ആഹ് പിന്നെ അയിന് ശേഷം സാധാ മദ്രസയില് പോവും
ആ പിന്നെ സാധാ മദ്രസ്സയിൽ പോവും അത് വൈകുന്നേരം നാലേമുക്കാല് മുത ആറെകാൽ വരെ
ആഹ് അങ്ങനെ എന്താ ഉച്ചത്തേക്ക് എന്താ ഇണ്ടാക്കിന്ന്
ഇന്നിപ്പോ ഇന്നലെ പിന്നെ നോമ്പൊക്കെ ആയതുകൊണ്ട് കുട്ടികൾ ഇവിടെ മൂത്തഛന്റെ കുട്ടികളുണ്ട് അപ്പൊ ഓൽക്ക് എന്തെങ്കിലും വേണന്ന് പറഞ്ഞ ഇന്നലെ കോഴി കൊടുന്നോണ്ട് മന്തി വെച്ചക്കേനു
ആഹ് ആഹ്
അപ്പോപ്പോ ഇന്ന് സ്പെഷ്യലൊന്നുല്ല
ആഹ് ആഹ് ആഹ് അവരൊക്കെ നോമ്പ് എടുത്തിരുന്നോ
എങ്ങനെ ആഹ് ഒരാൾ ഒരാൾ എടുക്കും വലിയ മോളാണ്
ആഹ്
അപ്പൊ അവ പിന്നെപ്പ ഞങ്ങള് ഞങ്ങള ഇവിടെ എല്ലാരും ഉണ്ട് മൂത്തച്ചനും മൂത്തച്ചിയും ഞങ്ങളക്കെ നോമ്പ് എടു
ആഹ് ഒരുമിച്ചാണലേ
ആ ഞാള്
ആ ആഹ ആ പിന്ന ആരള്ളത്
പിന്നെ അമ്മണ്ട് ഇവിടെ അപ്പല്ല അമ്മ ഉണ്ട്
മങ്ങളൂര്
ഉം ഓലക്ക് മൂന്ന് കുട്ടികളുണ്ട്
ആഹ ആഹ ആഹ ആഹ
പിന്നൊത്തമാരുണ്ടാവോന്ന് പിന്നെ എപ്പഴും വരില്ല കല്യാണം കഴിച്ചുട്ട്
ആഹ ആ് ആഹ മന്തിയക്ക എങ്ങനെ എക്കറി എക്കാല് ഒക്കറി
മന്തി നഞമ്മക്കിപ്പോൊ കൊറെേ ആളള്ളല്ലേ അപ്പൊ പിന്നെ കുക്കർ മന്തി ഒന്നും നടക്ക ൂല നമ്മൾ ചെ വെട്ടിപ്പന്തിന്നെ വേണം അടുപ്പ തന്നെ അങ്ങനെ ചോറ് ചോറ് തിളപ്പിക്കും നമ്മള പിന്നെ മസാല ഇതൊക്കെ ഇണ്ട് കായ പട്ടൊക്കെ ഇട്ടങ്ങാണ്ട് ആ അതൊക്കെ ഇട്ടിട്ട് ചോറ് കുടുക്കൽ അങ്ങനെ ത പപ്പിച്ചിട്ട് പിന്നെ ചിക്കും മസാലൊക്കെ പറ്റിന്റെ മള് ചോറിട്ടിട്ട് ആ പുകയും വെച്ചണ്ട്ങ്ങെിട്ട് മാതിരി അങ്ങനെ കടത്തു നമ്മള് മന്തിന്റെ മസാല ഇടും പിന്നെ മാഗി ക്യൂബ് കുറച്ച് ചിക്കൻ മസാല പിന്നെ മഞ്ഞപ്പൊടി കുറച്ച് മുളകും പൊടി പിന്നെ തൈരും
ആഹ തൈര്യമാരുല്ലേ
തൈര് വാരും അത് പറഞ്ഞ ചിക്കൻ ഒന്നും കൂടെ ഒരു സോഫ്റ്റ് ആായ മയിരി ഇങ്ങനെ തോന്നും
ആഹ ആഹ് വേവിക്കുമ്പോ അതിലേക്ക് വരലാണ്
ആ ഞമ്മള് മസാല പറ്റുവല്ലോ അപ്പക്ക് അങ്ങനെ പറഞ്ഞട്ട് പിന്നെ അതിന്റെ മോൾക്ക് ആ ചോറ്ങ്ങണ്ട് ഊറ്റിട്ടും നമ്മെ വെന്ത ചോറ്ണ്ട് ഊറ്റിട്ടും
ആഹ ആ ആ
അങ്ങനെ വെക്കും ഞാൻ ഇവിടെ വി പെന്ന് കാണള്ളൂ കുക്കി് അൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കിന്റെ മുഖത്ത് ഞാന് ചോറന്ന എന്താ പറ അങ്ങനെ വെറൈറ്റി വെച്ചോക്കിട്ടില്ല ഒന്നിച്ചാതുകണ്ട് ഓളും ഇപ്പൊ തുടങ്ങിട്ടുള്ള കാര്യമായിട്ട് ഇവിടെ വെച്ചുണ്ടാക്കലൊക്കെ അമ്മ തന്നെ എടുത്തിരുന്നത് മ മണ്ടതന്ന ബീഫ ബിരിയാണി ഇവിടെ അപ്പോ അളയാക്കാർഓലൊക്കെ വരുന്ന സമയത്ത് ഒലക്കെ വേണ്ടത് ഉ്മാന്റെ ബിരിയാണി
ആ ആഹ അതെല്ലേ അടത്ത അങ്ങനെ തന്നെ രോ കുമ പ്രത്യേകരുചിയാണ്
ആഹ് അത്മ്മ ഇപ്പൊ വെറുതെ വെറും പുട്ടിട്ട് ഒരു ഇറച്ചി വച്ചാലും നല്ല ടേസ്റ്റ് ഞാനുള്ള മസാല മ മുഴം കൊരിട്ട വച്ചും എന്ത്ും മാപ്പിളറി ഇിട്ടാണ്ണീ വെച്ച ഉണ്ടിുന്നത്
ആഹ
വച്ചിണ്ടാക്കി കൊള്ളുന്നറ അപ്പ് പറ ഞാൻ മരക്കൾ വന്നല്ലോ എക്ക് കയ്യും ക നിർത്തിയിരിക്കരുതിട്ടാണ് നിന്റെ മരക്കൾ വന്നല്ലോന്ന് അപ്പൊ എന്റെ മക്കൾക്ക് ഞാൻ തന്നെ വെച്ചതാക്കി കൊടുക്കണം
ഇഴ ഒഴിവില്ലന്നറി
അപ്പോ ഒഴവില്ലല്ലേ
ഉം
പിന്നെ മക്കക്ക് ഇഷ്ടമാണ്െ മന ഇഷ്ടട്ടണല്ലോ അനെ പറയണെ മക്കങ്ങനെണ്ടാക്കി കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം ങ്ങ ആളെന്റെ മുന്നിൽ ഇപ്പ ഞൾ ഇപ്പോളാണ് മന്തിൊെങ്ങന ഓള ഇങ്ങെച്ചടങ്ങിയ ാൻ നെയ്ച്ചോൊക്കെ നോക്കും കുക്കറൽ അല്ലതെ നിപിക്കൂല അതെന്റെ ഞാൻ നൂറ് സംശയം ചോദിച്ച ചെല്ല ഉ്നടുത്തേക്ക് വെള്ളം എങ്ങനെ പാകാക്കണംമ്മ അരി എങ്ങനെ ഇടണമാ എന്നൊക്കെ
അമ്മ എന്ത് പല പറയും ഇത് തിന്നാൻ മാത്രം പഠിച്ച പച്ച ഉണ്ടാക്കാൻ പഠിച്ചണ്ടാ അപ്പം ഓൻപറിയാ എല്ലാരിം മകന്ണ്ടല്ലോ ഇന്റെപ്പം ഇൻക്ക് അത് മതിയറി ഞാന്
അവ വെക്കുവോ
ആഹ് അതെല്ലാം വെക്കും ഓരൊക്കെ ഈ പൊർത്തല്ലേ മൂപ്പര് ഗൾഫിലാണേ
ആ ആ
സ്വന്തായിട്ടന്നെ കുക്കെയ്ത്കാണ്ട് അങ്ങനെ കഴിക്കാം അധികം ഫുഡ്. വെള്ളിയാഴ്ച, അതേപോലെ നോമ്പ്ള്ള സമയത്ത് അങ്ങനെക്കുള്ള പൊർത്ത്ന്ന് ഫുഡ് വാങ്ങിക്കഴി
ആ
അല്ലാത്ത ടൈമൊക്കെ വെച്ചിണ്ടാക്കും അപ്പൊ ഞാൻ പറിം വെച്ച് ആ എനിക്ക് ആ എനിക്കറിയില്ലെങ്കിലും മൂപ്പര്ക്കറില്ലോ അത് മതിമ്മാറിം ഞാന് ആ ഓന്പ്പനക്ക് വെച്ച്ണ്ടാക്കി തന്നിട്ട്
ആ ഒന്നും ഇണ്ടാക്കി തരൂല അവിടെണ്ടാക്ക്ണ പോലൊന്നും ഇവടെണ്ടാക്കൂല
ഇല്ലല്ല ഇവിടെ ഇവടെവന്ന് കഴിഞ്ഞാ ഇണ്ടാക്കും ഇവടെ കുട്യള് വല്ലാതെ എന്താണറ്യാ വാശി പിടിക്കുമ്പോ മീനൊക്കെ കൊട്ന്നാ ഗ്രില്ലെയ്യാനും മസാലൊക്കെ പൊര്റ്റി അങ്ങനെ എടുക്കും. അതേപോലെ ചിക്കൻ ഗ്രില്ലെയ്തെടുക്കും അങ്ങൻത്തെതൊക്കെ ചെയ്യും
അ ആ ആ
നമ്മള് സാധ ചോും കറിം കൂട്ടനൊന്നും ഇണ്ടാക്കൂല പക്ഷെ ഇണ്ടാക്കിനൊക്കേ നല്ലോം കുറ്റം പറിം
ആ അതാണ്
ആ മെമ്മറി ഒന്നും അറിയാത്തോലേ കെ ട്ടാ നല്ലത് ന്നാ പിന്നെ ഇണ്ടാക്കി കൊട്ക്ക്ണെ മിണ്ടാതെ തിന്നോളുന്നറിം
ആഹ്
ഇവിടെ ഓര്ക്ക് തന്നെ ഓ ര്ക്ക് എല്ലാ മസാൽനെ കുർച്ചൊക്കറ്യ അപ്പോ ഓല് എല്ലാ മസാലിം സ്വന്താട്ടവിടെണ്ടാക്കും പൊട്ച്ച്ണ്ടാക്കും അപ്പോ ഞാ ന് പീടേന്ന് കൊണ്ടന്ന റെഡിമെഡ് മസാലട്മ്പം ഇതൊക്കേ അൻക്ക് സ്വന്തായിട്ട് ഇണ്ടാക്കൂടെവിടെ അൻക്ക് എന്തവ്ടെ പണീഓഴ്ച്ച ഇന്നോട് അതൊന്നല്ല ഇൻക്ക് പണി എൾപ്പാക്കാള്ള പണിആണ് ഇതൊക്കെ അതോണ്ട് ഇതൊക്കെ ഇട്ട്ട്ട്ള്ള ടേസ്റ്റ്ന് ഇങ്ങള് തിന്നാ മതിട്ടോന്നു പറിം ഞാന് അല്ലെങ്കി ഇങ്ങക്ക് അവിടുന്ന് വര്മ്പോ കൊർച്ച് പൊടിച്ചാണ്ട് കൊട്ന്നൂടേന്യ ന്നു പറി
ഉം എവിടെ ഓലൊക്കെ എവിടെ മുത്തശ്ശി ക്കെഎവിടെ കെടക്കാണോ
ആ അല്ല ഉമ്മ ഇപ്പ വന്നിട്ടുള്ളൂ ഉമ്മ നാത്തൂന്റവിടായിരുന്നു
ആഹ് വിര്ന്ന് പോയതാ
അതാണ് ഓൽക്കൊപ്പൊ ഇന്ന് ഇന്നലെപ്പം മദ്രസും ഒക്കെ ലീവല്ലേ അപ്പോ ഒൽക്കൊന്നും വരാൻ പറ്റാത്തതോണ്ട് ഇമ്മാനെ അങ്ങട് കൊണ്ടേര്തേന്നു കൊറെ ആയിമ്മ ഇങ്ങട്ട് വന്നിട്ട് ആറഞ്ഞു
അ ആ അവിടെ ഓര്ക്ക് മറ്റേ
ആ ഇണ്ട് ഓൽക്ക് ഇമ്മിം ഇമ്മിംപ്പൊക്കെണ്ടവിടെ ഏ പക്ഷേ ഇവ് ട്ന്ന് ഓലമ്മങ്ങനെ ചെല്ലുമ്പോ ഓല്‍ക്ക് വേറെ ഇഷ്ട്ടല്ലേ ഇപ്പോ അമ്മളമ്മാ ര് നമ്മളട്ത്ത് നിക്കുമ്പോ പിന്നെ നമ്മളെ പോലെല്ല ഓല് ഒറ്ററ്റപ്പെരക്കാരാണ് അപ്പൊ പിന്നെ സുഖല്ലേ
ആ ആ അപ്പം പ്രശ്നല്യാ
കൊണ്ടയ്തേനു പ്പ അങ്ങനെ വന്ന്ക്ക്ണ് മ്മ മൂത്തച്ചിഅപ്പർത്ത്ണ്ട്
ഉം ഉം
ഓള് കുട്ടിനെ ഒർക്ക്ണ്ട് ഓക്ക് നാല് വയസ്സായൊരു കു ട്ടിണ്ട് ഇപ്പൊ മൂന്ന് വയസായ ഒരാളുണ്ട് അത് ഒന്നൊർങ്ങി നീച്ച് നൊലോൾച്ചാണ് അപ്പ പിന്നെ തോൾട്ടങ്ങനെ തട്ടി കൊട് ക്കാ ആ ഒർക്കം ഒർക്കം തെൾഞ്ഞി തെൾഞ്ഞ്ട്യാല് തട്ടി കൊട്ക്ക്ണ്ട്
ഉം ഉം പിന്നെ ഈ അസറിന്റെ ശേഷമാ അധികൊം കുട്യൾക്കൊക്കൊരു കരിച്ചില് ഇണ്ടാവും
ആഹ് അത് ഇന്റെ മകനങ്ങൻതെന്നെ ഓൻ പറിമ്പോ ഒരു ഒന്നേമു ക്കാലൊക്കെക്മ്പോ ഒർങ്ങി ചെൽപ്പോ നാലെമുക്കാൽന് അഞ്ച് മണിക്കൊക്കാണ് നീക്ക പക്ഷെ പറഞ്ഞട്ട് കര്യല്ല്യ കുർമ്പ്
ആഹ് നമ്മള് ഇങ്ങനെ ഒർങ്ങിക്കോണ്ടേ ഇരിക്കും പക്ഷെ ആ നേര ഒർങ്ങി ഒൺന്നാല് ഭയങ്കര ഒരു കരച്ചില്ണ്ടാവും
ആ അയ്ക്കൂടി ഭക്ഷണം കൂടി നേരെ കഴിക്കാതെ ഒർങ്ങി
ആ ക്ലാസ്സ് വെള്ളം കുടിക്കോളും ചായ കുടിക്കോളും എന്റെ
ആ അത് തന്നെ അത് കുടിച്ചിട്ടുണ്ടെങ്കിലും നല്ല പണിയാണ്.
ആ പിന്നെ എന്തൊക്കെ?
വേറെ എന്താ കൊഴപ്പൊന്നുല്ല അങ്ങനെ പോണ്.
അവിടെ എൻ്റെ വീട്ടിലാരൊക്കെയുണ്ട്?
എന്റെ വീട്ടില് ഞാൻ ഒരാളന്നെ ഉള്ളു പിന്നെ എനിക്കൊരു പെൺകുട്ടി ഞാൻ തന്നെ ഉള്ളു പിന്നെ എന്റെ താഴെ എനിക്കൊരു അനിയനുണ്ട് എന്റെ മേലെ ഒരു ആങ്ങള ഉ ണ്ട് ഓല കല്യാണം കഴിച്ചിന്ന് കാക്ക കല്യാണം കഴിച്ചു രണ്ട് കുട്ടികളുണ്ട്. അനിയന് ഇപ്പോ ഒരു സൂപ്പർമാർക്കറ്റില് അക്കൗണ്ടന്റായി കേറി ഞാൻ പഠിച്ചതൊക്കെ മൊബൈൽ ടെ ടെക്നീഷ്യനും ലാപ്ടോപ്പും അതൊക്കെയാണ് പക്ഷെ ആൾക്ക് പുറത്ത് പോണന്ന് പറഞ്ഞട്ടെ അപ്പൊ അതിനുള്ള വിസം കാര്യങ്ങളൊക്കെ ശരിയാവോ എന്തെങ്കിലുംന്ന് പറഞ്ഞിണ്ട് അങ്ങനെ കേറിയതാണ് സൂപ്പർ മാർക്കറ്റില്.
പിന്നെ
വീട്ടിൽ ആരൊക്കെയ ഉള്ളെ?
എനിക്ക് ഇപ്പയും ഇമ്മയും ഏ ആങ്ങളയും കാക്കാരൊക്കെ ഉണ്ട്. നാല് കാക്കാര് ഒരു താത്ത ശരിട്ടോ ഞാൻ വിളിക്കട്ടോ.
ആ ശരി എന്നാ.